ഹലോ എന്തൊക്കെടി വർത്തനാ ആ എന്തൊക്കെ വർത്താനോം സുഖല്ലേ ആ പിന്നെ പ്പ ഒയിഞ്ഞിരിക്കല്ലതേ
ആ ആ ആണ് തുർന്നിക്കാണ്
ആ
ആ ഇങ്ങനെ ഇരിക്കാ അല്ല പണിയെല്ലാം കഴിഞ്ഞു പിന്നെ എന്താ ഫുഡ് ഇണ്ടാക്കണം കൊറച്ച് പുട്ടുണ്ട് അതിനെ ചൂടാക്കി കഴിക്കണം ആ ഒരു ദോശ അങ്ങനെ എന്തെങ്കിലും ചുടും നാത്തൂമാർ
ആ എനക്ക് പുട്ട് ചൂടാ തിന്നൂല്ല
ആ പുട്ട് അങ്ങനെ ചൂടാക്കി തിന്നും ഞാന് ഇപ്പൊ രാവിലത്തെ അപ്പ ഉണ്ടെങ്കില് അത് ചൂടാക്കി കഴിക്കും രാത്രി അതിനു കറിയില്ല
എലാ
ഇല്ലയില്ല രാത്രി ചോറൊന്നും ആയിട്ടില്ല ആട്ട ഇപ്പൊ ചോറ് കഴിക്കാതെ കൊറായായി
ആ ല്ല എങ്ങനെ ഹൈറ്റ് ആ തടിപ്പ എങ്ങനെ തടിയൊ
ആ എമ്പത്ണ്ട് വെയറ്റ് ആ എമ്പത്ണ്ട്
ആ ആ കൊറച്ചൊന്നുല്ലല്ല പിന്നെ എന്തായി ഗ്യസിന്റെ ഒക്കെ കാര്യ
അവര് വേണ്ടാന്ന് പറയുന്നില്ല അതാ പ്രശ്നം പോലീസ് പറയുന്ന ഓ നോക്കുന്നു വേണ്ടാ ഇപ്പൊ കൊറേബന്ധങ്ങൾ വരുന്നുണ്ട് ങ്ങാ മാരെല്ലാം കൊണ്ട് വരുന്ന അങ്ങനെ പറയുന്നുണ്ട്പ്പൊ ഫാമിലി എല്ലായിട്ട് കുടുംബക്കാർ ഒന്നിന് ഇപ്പൊ എടപെട്ടിട്ടില്ല ഉം
ഏലും ഒഴിവാക്കാൻള്ള പരിപാടി നോക്കണല്ലോ ആരെങ്കിലും ഒക്കെ പിടിച്ചിട്ട് അവരെ കൊണ്ട് അത് ഒഴിവാക്കിപ്പിക്കണല്ലോ
അങ്ങനെയിപ്പൊ നോക്ക്ന്നൊള്ളെ
നമുക്കൊരു ജീവിതംണ്ടാവൂലല്ലോ ങ്ങ ങ്ങനായാല് ലേ
അതേ ഇപ്പൊ ഓൺലൈൻ ബിസിനസിലാണെങ്കില് പോന്ന്ണ്ട് മുന്നോട്ട്
ആ വേറെ എന്തേലും ജോലി ചെയ്യ്ണ്ടാ
മോന് ബീടി കി ട്ടായ്ര്ന്നു ഇപ്പ പറ്റുന്നില്ല ബ്ലീഡിങ്ങല്ലായ്ട്ട് ഹോസ്പിറ്റൽലെല്ലാം കൊറേയായി പിന്നെ ഉമ്മാന്റാെപ്പത്തെ ഹോസ്പിറ്റ്ൽ നിന്ന് അങ്ങനൊക്കെ പിന്നെ അൾക്കീ പേടി പിന്നേ നാട്ട്ന്ന് ഒമ്പലെട്ക്കും പിന്നെ സ്റ്റിച്ചെയ്യും ഉം ആഹ് ഡ്രസ്സെല്ലാം ഞാം
ആ അത് ഞാനും ചെയ്യും ആ അല്ലാ എന്തൊക്കെ അടിക്കും
ആ ചൂര്ദാറ് പിന്നേ ഫ്രോക്ക് ബ്ലൗസ് അങ്ങനെയൊക്കെ അടിക്കും നെയ്റ്റിണ്ടാക്കും പെണ്ണുങ്ങളെല്ലാ ഡ്രസ്സും അടിക്കും
ഏഹ് ഞാനും ഓഹ് ഞാനും പെണ്ണ്ങ്ങളെ വസ്ത്രങ്ങളൊക്കെ ഒര് വിതൊക്കെ അടി ക്കും ചുര്ദാറടിക്കൂം സാരീത്തെ കുപ്പായടിക്കൂം ആഹ് പാവാടിം കുപ്പായം പ പാവാടേം കുപ്പായൊക്കെ അടിക്കൂ ഉട്പ്പടിക്കൂ ആഹ് ഇയ്യ്പ്പോ പോയ് പഠ്ച്ചതാ
ആഹ് ഇപ്പല്ല കൊർ അത് മുന്നേ പഠ്ച്ചതാ പ ത്താം ക്ലാസ്സില് കഴി പഠിച്ചതാണ് ഇപ്പയ്ന് ഫാഷൻ ഡിസൈന് പഠിക്കാനാ ആഗ്രഹം
ഏഹ് നാനും പത്താം ക്ലാസ് പഠിക്ക്ണെ എട്ടാം ക്ലാസ്സ് പഠിക്ക്ന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ പഠ്ച്ച് താെടങ്ങി പത്താം ക്ലാസ്‌ലൊക്കെ ആയപ്പോത്ത്ന് ഒര്‌വിതൊക്കെ പഠ്ച്ച് കെയ്ഞ്ഞ് ഏഹ് മിഷീനെല്ലാം പെരേല്ണ്ടോ ആഹ് ണ്ട് അപ്പൊ ആദ്യാെ ക്ക് നല്ലം അടിക്കാൻ പിന്നിപ്പോ ഒര്‌വിധം വീട്ട്കൾലൊക്ക എല്ലാരും മിഷീന്ൽ അടിക്ക്ല്ലേ
ആ അത് ഒന്നും കിട്ടുന്നില്ലല്ല അതെന്നെ പ്രശ്നം പിന്നെ ഫാഷൻ ഡിസെൻ പഠിച്ചാല് നല്ല മോഡേൺ ഡ്രെസ്സെല്ലാ അടിക്കാലോ നല്ല കാശാക്കാ നല്ല കാശാക്കാ പിന്നെ മെഹന്തി പഠിക്കണം മെഹന്തി മേക്ക് ഓവർ പഠിക്കണം അത
ആ ആ അതല്ലാം വീട്ടിലിരിക്കുമ്പോ അതൊക്കെ ഒന്ന് പോയി കല്യാണൊക്കെ ശരിയാവുമ്പോത്തിന് ആ ഫാഷൻ ഡിസൈ ട്രെയിനിംഗിന് പോയാ തന്നെ അല്ലാതെ ഉണ്ടാവോ ഉം ഇപ്പം എല്ലാരും മറ്റേ ഇതിന്റെ മേക്കപ്പിന്റെ ഇതിന് പോണണ്ടല്ലോ ആ ആ അത് പഠിക്കണ്ടല്ലോ ആ അതി ആ ആ അതന്നെ
തുടങ്ങാം പിന്നെ ഡ്രസ്സിന്റെ സ്റ്റിച്ചിങ്ങിന്റെ തുടങ്ങാം ഫാഷൻ ഡിസൈനർ ഡ്രസ്സിന്റെ തുടങ്ങാം പിന്നെ നമുക്ക് റെഡിമെന്റ് ആയിട്ട് അടിച്ചിട്ട് കൊടുത്തിട്ട് വിക്കാം അതൊക്കെ ചെയ്യാലോ നല്ലതാ ഉം ഉം പിന്നെ പഠിപ്പിക്കയും ചെയ്യാം നല്ലത് നമുക്ക് അഞ്ഞൂറ് രൂപ കിട്ടുന്നൂള്ളേല്ലോ ഒരാളെയാണ് പഠിപ്പിച്ചാല് ഒരു പത്ത് പേരെ കിട്ടിയെങ്കിൽ നമ്മുക്ക് ക്യാഷ് ആയില്ലേ ഉം
നല്ല സുഖാനേ ആ അടി കിലൊക്കെ ടൈലറിംഗിന്റെ ഒക്കെ പഠിച്ചു തല നല്ല സുഖം തന്നെ ഇനി നമ്മള് ആ പിന്നെ നമ്മൾ വീട്ടിലടി ക്കാൻ സുഖവില്ലേ ഇനിപ്പം എല്ലാരും അടിക്കുന്നോണ്ട് വല്ലാതെ
ഞാൻ അങ്ങനെയാണ് നിരീക്കുന്നത് അങ്ങനെ വിചാരിക്കുന്നുള്ളത് എന്തായാലും പഠിച്ചിട്ട് ഓർക്ക് പഠിപ്പിച്ചിട്ട് ക്ലാസ്
ആ ആ ഞാന് ആ അതന്നാ ഞാന് കല് ല്യാണത്തിന്റെ മുന്നേ ഒക്കെ എനിക്ക് നല്ല അടിക്കലോതൊക്കെ ഉണ്ടിനി അപ്പം എല്ലാവരും കൊണ്ടുവന്ന് തരിനി യുണി ഫോമായിട്ടും പെരുന്നാളാകുമ്പള
നൊക്കും ആദ്യക്കെ ഫ്രണ്ട്സിനെല്ലാം അടിച്ച് കൊടുക്കായിരുന്നു ഇവിടെ എനിക്ക് ഒരു അഞ്ച് അങ്ങനെയെല്ലാം കിട്ടുവായിരുന്നു ചിട്ട്ആമ്പോ പിന്നെ പിന്നെ അത് രണ്ടായി മൂ വായിരമായി പിന്നെ ഞാൻ നിർത്തി മെഷീൻ ഉണ്ട് ഇപ്പൊ അത്യാവശ്യത്തിന് വീട്ടുകാരുടെ ഏട്ടന്റെ വൈഫിന്റെ അങ്ങനെയൊക്കെ ഏട്ടന്റെ ഭാര്യമാരുടെ അങ്ങനൊക്കെ അടിക്കുമ്പ പിന്നെ വലിയ എട്ടന്റെ ഭാര്യന്റെ ഉമ്മ വന്നിട്ടുണ്ട് അവർക്ക് മൂന്ന് നൈ റ്റി അടിക്കൻ അങ്ങനെ അത് ക്യാഷ് മേടിക്കുന്നില്ലഅത് ക്യാഷ് മേടികുന്നില്ല നമ്മളെ ഉമ്മാനെ പോലല്ലേ അത് ക്യാഷ് വേണ്ടന്ന് പറഞ്ഞു
കൊറേ ആൾക്കാര് അങ്ങനെ വരുമ്പോ പൈസ വാങ്ങൂല ചിലവര് പൈസ തരാതെ പോ പിന്നെ നമ്മള് വേറെള്ളവരെന്ന് അടിച്ചതാണ്ട് പൈസ തരട്ടാനണ്ട് പിന്നെ ഈ പരിസരത്തേക്ക് വരൂല്ല അങ്ങെ എത്ര ആര് തെര് നമ്മള് നമ്മള് വിചാരിക്ക തരുക്കാര നമ്മ പൈസ തന്നിട്ടേ എടു പൈസ എവിടെയന്ന് ചോദിക്കുമ്പോ മോശം ഇല്ലന്ന് വിചാരിക്കോ അറിയുന്നവരൊക്കെ ആവൂല പൈസ ആയിട്ട് വരട്ടാന്ന് പറയും പിന്നെ ഇങ്ങട്ടില്ല അങ്ങനെ എത്ര പോറെരെ നഷ് ഇടം വന്നക്കണറിയാ
ഞാന അങ്ങനല്ല ഞാനിപ്പോൊ കൊണ്ട് വന്നാല് അയിനെ കാണ
ആ ആാാ ആ ഞാൻ പിന്ന ത്തുള്ളരൊക്കുമ്പ
പൂല് ഈ സ്റ്റിച്ച് ചെയ്യുന്നത് വെറുത കയ്യോ നമ്മൾ ഇന്ന് അടിക്കണ്ടേ
ണെന്നുണ്ടെങ്കിൽ നമ്മള ആ കഡന്റെ ഇത് പൈസ വേറെ പിന്നെ ഫാൻ ഇടണത് ഇനക
ആഹ് കാ എല്ലാം
നിസ്രിട്ട് കൊടുക്കണ്ടേ ആ നിസ്രിട്ട് കൊട് നക്കണ്ട അപ്പൊ അതൊ വക എല്ലാം കൂടി നമുക്ക് നഷ്ടം തന്നെയാണ് എന്നാലും നാല് ആ ഇപ്പൊ ഈ ഇപ്പ അടുത്ത് ഇപ്പത്തെ ഈ സ്കൂൾ തുറക്കല് പിന്നെ രണ്ടുട്ട് യൂണിഫോം എടുക്കാൻ കിട്ടി വേറെ ഒന്നും കിട്ടി ട്ടില പിന്നെ പെരുന്നാളിന്റെ സമയത്ത് ഇതേമാതിരി അടുത്ത് കോട്ട് ഞാ പ സിറ്റില്ല
പോട്ടെന്നെ ഞാനിപ്പോ ഓൺലൈനിൽ പഠിച്ചത് പക്ഷെ ഇനി പോയിട്ട് പഠിക്കണോ
വാങ്ങനില്ല ചുരിദാറ ടോപ്പ് ആ ഞാൻ പഠിച്ചിട്ടില്ല പിന്നെ ഇപ്പോ എല്ലാരും ആദ്യം പറഞ്ഞ് ഒക്ക അറിയില്ലാന്ന് പറഞ്ഞിനി പിന്നെ ഇപ്പം വല്ലാതെ ആരും വരില്ലില്ല ഇപ്പൊ റെഡിമെയ്ഡ് വാങ്ങ ങ്ങന ഈ ചുര്ദാറ് പിന്ന ശീല കൊറഞ്ഞ മറ്റെ യൂണിഫോം രണ്ടുട്ടം അടിച്ചു റ്റെ അതേമാതിരി രം ക്യാ പക്ഷേ ഞാന് എനക്ക് അറിയില്ലേനു ഇപ്പോത്തെ ഇതില്ല ഞാൻ നൂറ്റൻപത് വാങ്ങിയിട്ടോള്ളു കടയിൽ പുറത്ത അന്വേഷിച്ച ഇപ്പോ ഇരുന്നൂറാണ്ണ അറിഞ്ഞത്
ഞങ്ങള ഇടെ ഇുന്നൂറല്ല ഞങ്ങളുടെ കടല അഞ്ഞൂറ് നാന് നന്നൂറ് രൂപ വേടിക്കും
ഒരു യൂണിഫോം അടിച്ചാലാ
ആ
അല്ലാ ഞങ്ങള ഇവിടെ ആ ഞങ്ങൾക്ക് ഇരുന്നൂറ് നല്ല കടയിലൊക്കെണു ഇരുന്നൂറ്റിൻമ്പത് വീടുകളിലാണെ ഇരുന്നൂറ
വീടെ നല്ല കൂടുതലാ ഗൾഫല്ലല്ലേ ഒരു സൈഡ് അടിച്ചാല് ആയിരം ഇവിടത്തെ ആയിരം രൂപ കിട്ടും ദേ അവളെ ചൂതാണ്ട് വരും വിഭാഗം അടച്ചാൽ ആയിരം രൂപ ഇവിടത്തെ
കൂടിയടിച്ചുടുത്താലേ എത്ര വാങ്ങോ ആ ഗൾഫില് ആ അതല്ലേ ഇപ്പൊ നമ്മള് വീട്ടില് നമ്മള് ഉപയോഗിക്കുന്ന മാക്സി ഇണ്ടല്ലോ അത് മേലെ കൂട ചെറത്ത ഷേ്പപ്പ്ക്ക ആക്കി കൊടുത്ത അടച്ചാല് എത്ര വാങ്ങും എൺപത് രൂപ ഞങ്ങളവിട അൻപത് എന്നാ പറഞ്ഞ് കേട്ട്ക്കുന്നത് ഞാൻ അൻപത് ഞങ്ങള അഴിവാസികളല്ലേ ഞാന് ഇരുപത് അത് മതിന്ന് പറിയും അതൊ അപ്പൊ അവര് മെഷീൻ ഉണ്ട് വീട്ടിലൊക്കെ എന്നാലും ഒന്ന്ജൊന്ന് ഒന്ന് ശരിയാക്കി തന്നാള അറഞ്ഞിയാണ്ട് വരും
അങ്ങനെമ്മേശ്യൻ എന്തെങ്കിലും നമ്മൾ നൂടെ എടുക്കുന്നല്ലോ അതിന് ചവിട്ടാനുണ്ടല്ലോ അതിന്റെ കഷ്ടം അവർക്ക് അറിയുന്നല്ലോ
ആ അത് ശരിയാണ് അപ്പം പിന്നെ ഞാൻ പരിജയള്ളവരെല്ല അപ്പ പിന്നെ എപ്പോള എപ്പോഴും വരുന്നതല്ലേ ജാരിച്ച്കാട്ട് എന്തേ
നമ്മ ചെറിയ പ്രശ കൊടുത്താലേ ആരും വരില്ല പറി വിചാരിക്കുന്ന മാത്രം അങ്ങനെ വ
ആഹ് പിന്നെ ഇവിടെ അടുത്തൊക്കെ പിന്നെ അങ്ങനെയല്ല അടുത്തൊക്കെ നല്ല അടിക്കുന്നവരുണ്ടാവുമ്പോളേ എല്ലാ താരും ഇങ്ങിട്ട് വ ടൂല അപ്പൊ കൊറ
അങ്ങനെ നല്ല ആൾക്ക് പടിക്കാനും വരാനും എല്ലാത്തിനും
ഉം അപ്പൊ പിന്നെ അതൊനൊന്നും നിക്കൂല പിന്നെ കടലൊക്കെങ്ങനെ എർക്ക് കടയിലൊക്കെ അടിക്കണ കടയിലൊക്കെ ഒന്ന് കയറിയാലാണ് അതിന് എൻ്റെ വീട്ടും ഇവിടെ വീട്ടിലേക്ക് വല്ലത് പോറ അത് മോശില്ല അടിച്ച കൊടുക്കാൻ പോണത് അത അവർ ക രസ് നമ്മുടെ സ്റ്റാറ്റസിന് പോരാന്നുള്ളത്
അതെ അതെ അതെ
അപ്പൊ പിന്നെ നമ്മളെ അവരെ നാണം കെടുത്തണ്ടല്ലോ അത് വിചാരിക്കും ഉം എന്താ ചെയ്യാ ഞാൻ ചെല സമയത്ത് വിചാരിക്കു എന്തെങ്കിലും ഒന്ന് കിട്ടിയെങ്കില് അങ്ങനെയെങ്കിലോ ചിലപ്പോ ഞാന ഭർത്താവും കൂടി എന്തെങ്കിലും അങ്ങട്ടും ഇങ്ങോട്ടും വർത്താനം ഉണ്ടാവുമ്പോൾ പറയും ഞാൻ പോയി എനിക്ക് ഒരു എനിക്ക് ഒരു കുഴപ്പമില്ല ൻക്ക് അടിക്കാൻ അറിയുംഏതേ കടയിൽ കേറി ഞാൻ ജീവിക്കുന്നു പറയും അവര് പിടുത്തം പി ആഹ് പിടുത്തം പിടിക്കണതാണ് എന്തെങ്കിലും പറഞ്ഞിട്ട് ഈ ഇങ്ങളൊന്നു ആ എന്തെങ്കിലൊക്കെ ഇങ്ങനെ വരുമ്പള് ആഹ് സ്നേഹൊക്കെ തന്നെയാണ് ഇങ്ങനെക്കേ തന്നെ പുറത്തക്കേ വല്ലാതെ പ്രകടിപ്പി ക്കുലാ
ആള് സുന്ദരിയാണോ
അല്ലല്ല കുഴപ്പല്ലാന്നറിയ
ആഹ് വല്യ കുഴപ്പില്ല സുന്ദരൻ ഒന്ന് അല്ലാ വല്യ കൊഴപ്പല്ല ഒരുമിടിലയിറ്റം ആഹ് അതന്നാ ആഹ് അത് ശരിയാണ് ഉം ആഹ് ഇയാളെ ഭർത്താവ്‌ എങ്ങനെയാണ്
എന്റെ ഭർത്താവ്‌ നല്ല സുന്ദരനാണ് വെളുത്തിട്ട് നേർത്തിട്ടാണ്
ആഹ് ഈ പായത്തിനാട്ടൊക്ക സുന്ദരിയായാ
ആര് ഞാനോ
അത് കാണാൻ കുഴപ്പല്ലല്ലോ അപ്പ എങ്ങനാ
ആഹ് ഇപ്പഴും സുന്ദരി തന്നെ എല്ലാരും പറയും സുന്ദരിയാണ്
ആഹ് ആഹ് ആഹ് പോട്ടെ ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കട്ടാ ഞാൻ വാട്‌സ് ആഹ് അത് ശരി ഉം